ഹലോ ആഹ് കേക്കണണ്ട് ഞാനേ മോനതാ
ആഹ്
പിന്നന്താ ന്നട്ടേ
ആഹ്
വര്നാറാഴച ഒര് കല്യാണ നമുക്ക് പോണ്ടേ
ആഹ് പോണം
ആഹ് ഉണ്ട് ഡ്രസ്സൊക്കെടുത്തോ
ഡ്രസ്സ് ഇട്ത്തിയില്ല വര്ന ഞായറാഴ്ചല്ലേ ടൈം ഉണ്ടല്ലോ ഞങ്ങളവ്ടെ പുതിയൊരു ഷോപ്പ് വന്ന്ക്ണ് സുടിയോന്റെ സുടിയോന്റെ ഉം
ആഹ് നമക്ക് ഇതാക്കിയാലോ ഡ്രസ്സ്‌കോട ഡ്രസ്സ്‌കോടാക്കിയാലോ
ആഹ് ഇങ്ങട്ട് വര്‌നോ ഡ്രസ്സ് എടുക്കാൻ സുടിയോക്ക് അവ്ടെ നല്ല അത് കൊർഞ്ഞ റേറ്റില് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻമ്പത് റു റുപ്പ്യക്കൊക്കെ നല്ല നല്ല ടോപ്പ്ണ്ട്
ആണ്ല്ലേ ന്ന നമ്മള അങ്ങട്ട് വര്ണ്ട് ട്ടോ ഇട്ക്കാന് ആ ഏതാ കളറൊക്കെ പർഞ്ഞോ
ആ അവ്ടെ വയിറ്റ് ഞാ കേറീനീ നല്ല ഭംഗി യുള്ളണ്ട് വൈറ്റും ഇതൊക്കെ ഇണ്ട് നമ്മൾ വന്നിട്ട് നോക്കാ ഞാൻ കണ്ട്ക്ണ് ആഹ് വന്നിട്ട് നോക്കഞ്ഞീ ഞാൻ ഒരട്ടം കേറിയതാ നല്ല വെറൈറ്റി വെറൈ റ്റി സാനങ്ങള് സുഡിയോന്റെകുമ്പോ നല്ല വെലക്കുറവ് ഉണ്ടാവുല്ലോ സുഡിയോനെ പറ്റി അറിയില്ലേ അൻക്ക് സുഡിയോന്റെ അറീല്ലേ ഹലോ
ഹലോ ആഹ് ആഹ് അറിയാ അവ്ട്ക്കൻ കഴറ്റല്ലേ
നല്ല നല്ല സാധനേക്കാരം നല്ല ക്വാളിറ്റി ഉള്ള സാനേക്കാരം റെയ്റ്റും കൊറവേക്കാരം ഇവടെ ഉം മോക്ക് ഇട്ത്ത്ണ് ഓക്ക് ടീഷർ ട്ട്ട്ത്ത് നൂറ്റി എഴുപത്തൊർമ്പ്യക്ക് നല്ല ടീഷർട്ട് ഹസ്ബൻഡ് എടുത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പൊർപ്യ
ഞങ്ങക്ക് ഞാ മക്കളിം കൂട്ടിയണ്ട് പേരറ അപ്പ നമ്മക്ക് അവിട എടുക്കല്ലേ
ആഹ് ആരൊക്ക ഉള്ളെച എല്ലാരിം എല്ലാർക്കും ഒരേ മാതിരി ആക്ക
ആയിക്കോട്ടെന്ന കളറൊക്കെ അപ്പ ഫി
അവ്ടെണ്ട് പരേമാതിരി ഒരുപാട് തൂക്കിയിട്ട്ക്ണ് യൂണിഫോമ് ഞാൻ പർഞ്ഞേ അവിടുന്നൊന്ന് വാങ്ങ നി എല്ലാരും എത്തു അഞ്ഞയിക്കാൻ അപ്പൊ എല്ലാർക്കും മനസ്സിലാവും സുഡിയോത്താന്ന് പർഞ്ഞ
ഉം പിന്നെ
ആദ്യൊക്കെ സുടിയോ സുഡിയോന്റെ സാധനം കിട്ടാൻ കോഴിക്കോടൊക്കെ പോവല്ണ്ടായിനി മാമ മക്കളൊക്കെ മോനും ഹസ്ബഡൊക്കെ അല്ലാ കൊർഞ്ഞതീല് ആ അപ്പൊ ഇവടെ എത്തിയപ്പോൽക്കൊക്കെ സുഖാ
അവ്ട് ഉം അവ്
ഇപ്പ നമ്മള് അങ്ങാടിക്കാണ്ടർങ്ങിയാ എല്ലാരും അവ്ട്ത്തേ ക്കാരം ഇടാ അറി
ആഹ് അതെ
മുന്നൂറ്റി തൊണൂറ്റൊമ്പൊർപ്യക്ക് ഒക്കെ നല്ല ഷർട്ട് ഇണ്ട് അപ്പൊ എല്ലാരും പോയി ഇട്ക്കും ല്ലേ
ഉം
ഉം
ഇനി നമ്മക്ക് ഞാറായ്ചത്തെ കല്യാൺത്തിന് അവ്‌ട്ന്ന് എല്ലാർക്കും ഫാമിലിനോടൊക്കെ എല്ലാരോടും പർഞ്ഞിട്ടെ
ആഹ് ഒരേമാതിരി ആക്കി എടുക്ക
ആഹ് ഒരേ മാതിരി
തലേന്നൊക്കെ ഇടാ നമക്ക് പിന്നെ മഞ്ഞ മഞ്ഞ ടോപ്പോ അങ്ങനെയൊക്കെ ഇട്ക്കാ
ആഹ് ആഹ് ആഹ് മഞ്ഞ ടോപ്പ് മൂന്ന് ദിവസല്ലേ കല്യാണം?
ആഹ്
ഉം
മ അല്ല ഇഞ്ഞി മഞ്ഞയാണോ ഏഹ് കൊറഞ്ഞ പൈസയുള്ളൂ നാന്നൂറ്, നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് റുപ്പ്യക്കൊക്കെ ടോ കിട്ടും അപ്പൊ നമ്മക്ക് അതിനനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ.
ആഹാ ആഹാ
രണ്ട് നമ്മളിപ്പോ രണ്ടും നല്ല വെലന്റെ ഒരു രണ്ട്, മൂന്ന് കൂട്ടം കിട്ടുല്ലേ?
മൂന്നെണ്ണം എടുക്ക ആഹ് ഇപ്പം അഞ്ഞൂറിൻ്റെ ഒക്കെ ആണേ ആയിരത്തി അഞൂറിൻ്റെ മൂന്നെണ്ണം എടു പലേ കളറിലായിട്ട് ഇട്ടു ഉം അപ്പൊ മൂന്നു ദിവസം ഇടുകയും ചെയ്യാ.
ആഹ്
മക്കൾക്കൊക്കെ എങ്ങൻത്തെയാ എടുക്കുന്നത്?
മക്കൾക്ക് ഓൽക്കാ ജീൻസിന്റെ ടോപ്പ് ഇണ്ടല്ലോ ഇപ്പോ അങ്ങനെ
ആഹ് ആഹന്നെ
ഉള്ളില് ഇന്നറൊക്കെ ഇട്ട്ക്കാണ്ട് ഉം അങ്ങനെയക്കെ ആക്കാ ആക്ക് ഇണ്ടൗടെ ഞങ്ങക്ക് ഇന്നലെ മി ഞാൻ പോയിട്ട്പ്പോ രണ്ടീസായിട്ടോ ചെര്
ആഹ് ആഹ് അതേ ഇതിലല്ലാം ഇണ്ടാവൂലേ?
ചെരുപ്പുണ്ട് ഫാൻസി ഇണ്ട് ഒക്കെ ഇണ്ട് വല്യ രണ്ട് നലയിലാ.
ഏഹാ വല്യയ കടേല്ലേ?
വല്യ കടേ
ഉം ഇന്നാ ഞങ്ങള് വരണ്ട അങ്ങണ്ട്.
കസ്റ്റം ഇത്ണ്ടാവില്ല എടുത്ത് തരാൻ ആളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ തെരഞ്ഞെടുക്കാ.
ഏഹ് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കല്ലേ?
ആഹ് ആഹ് നമുക്ക് അവടെ ഇങ്ങനെ ഡിസ്പ്ലേലേങ്ങ് തൂക്കിയിട്ടുണ്ടാവും. എഔടിം മടക്കി വെച്ചിട്ടൊന്നും ഉണ്ടാവുല ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ തൂക്കിയിട്ടുണ്ടാവും. അത്ങ്ങനെ അത്ങ്ങനെ നമ്മള് വലിച്ചെടുത്ത് നോക്ക. ഇട്ത്ത് തരാൻ ആരും ഇണ്ടാവുല.
ഏഹ് പിന്നെ ബില്ല് ചെയ്താൽ മാത്രേ ആള് ഇണ്ടാവുള്ളേക്കാരം. ഹ് ഹാ
ഞങ്ങൾ ചെന്നപ്പേനി ഞങ്ങള് രാത്രിയാ പോയിനത്. അപ്പൊ അയ്റ്റ പറഞ്ഞ് ഇപ്പ ഒമ്പേരക്കെറ്റേ ഞങ്ങള് പോയത് അപ്പൊ ഞങ്ങളോട് ഞങ്ങള് ഉള്ള് കയറിയപ്പോത്തിന് പർഞ്ഞ് അട അടക്കാനായി പത്ത് മണിയായി ഞങ്ങൾ അടക്കും പർഞ്ഞ് അപ്പോ പിന്നെ നമ്മക്ക് തോനേ നോക്കാൻ കഴിഞ്ഞില്ല. ഇന്നാലും ജസ്റ്റ് ഇങ്ങനെ എല്ലോട്ത്ത്ന്ന് കേറി എറങ്ങി നോക്കി പോന്നു.
അഹ് ആഹ് ആഹ് ആഹ്
കൊറെ ഇണ്ടോന്നൊക്കെള്ളേ നല്ല വെറൈറ്റി വെറൈറ്റി മോഡല് ഇണ്ട്. ചുരിദാറൊക്കെ അഹ് നമ്മുക്ക് എല്ലാർക്കും ഒരേ മാതിരിയക്കെ ഇടുക്കാൻ പറ്റിയേ ഇണ്ട്.
ഉം ഞങ്ങളവടെ ഇങ്ങളെ മോനെ കൊണ്ടോവാൻ പോണ് അപ്പൊ ഇവിടെ തൂട് തങ്ങ മാറ് ച്ച് വെള്ളാണ് പേടിയാണ് ഇങ്ങനെ നടക്കാനെ അപ്പൊ പതുക്കെ ഇങ്ങനെ പോയി കൊണ്ട്ക്ക.
ആഹ് മഴയ്തിട്ട്ല്ലേ പാടത്ത് കൂടേ പോണത്?
ആഹ് പാടത്ത് കൂടെ തോടുണ്ട് ആഹ് ന്നർഞ്ഞ് വെള്ളം കടക്കാണ്.
ഇമ്മേ ഒറ്റയ്ക്കൊന്നു പറഞ്ഞേക്കരുത് ഇങ്ങനെയാണെങ്കി കുട്ടികളൊന്ന് കാലെട്ത്ത്ക്കുവേ.
ആഹ് മക്കള് അതക്കെ വാണം അപ്പ അഹ് ഇങ്ങനെ കഴിഞ്ഞ്ക്കാണ്ട് തി ഇനിയാണ് റോട്ടുമേക്കണ്ട് കേറീട്ടൊള്ളു.
ആഹ് കാലിട്ട് നോക്കും മക്കള്
ഉം
പേടിയപ്പഴ്ത്തപ്പോ വെള്ളം നിറഞ്ഞിക്കണ നേരല്ലേ
ആഹ് നിറച്ച് വെള്ളാണ് ഇതാണ് ഇ മക്കൾ കൊണ്ടന്നാക്കണ ഏറ്റവും പേടിയിള്ള കാര്യം മയക്കാലം വന്നതാണ് തോട് നറഞ്ഞടന്ന് ഉം എന്ത്‌ എന്തോര് വെള്ളാന്നറിയൊ ഒന്ന് തേക്കിയ പോണെ തോട്ടുകെണം വീണാ പിന്നെ കടൽ ചെന്നേ പൊങ്ങ്കൊളു
ആഹ്
ഉം
സ്കൂള് അവിടെത്തന്നെയാ മക്കള്
ള്ളൂ ആഹ് സ്കൂളൊക്കെ തോട്ടിന്റേരി തന്നെ പോരണം
വേറെ വ വ വണ്ടിയൊന്നും വരൂല
ഈ റോ തോട് കഴിഞ്ഞിട്ട് റോട് മേലോട്ട്മെക്കെത്തണം അവിടെ എത്തണം വണ്ടി
ഏ വണ്ടിക്കന്നെ അങ്ങട്ട് എത്തണം അല്ലേ
ആഹ് വണ്ടിക്കങ്ങട്ട് എത്തണം
അപ്പൊ ഒരാൾ എന്നും മുറി ഇങ്ങനെ വഴിമുറിച്ചിട്ട് കൊടുക്ക ഒരാൾ പോരണം
ഉം ആഹ് മുറിചിട്ട് പോരന്നെ രാവിലേം വൈകുന്നേരായി നടക്കണം രണ്ടു നേരായിട്ട്
ആഹ് സ്
ഉം പിന്നെ മക് നോക്കാ പിന്നെ അവര് പിന്നെ വലിയതായാ പിന്നെ നമ്മൾ നോക്കണ്ട മറ്റവരാറ് ഏഴ് വരെയക്കെ കൊണ്ടാക്കി
ആഹ് അതാ പോണ് വല്യ വല്ലിയത് പറഞ്ഞാല് എട്ട് ഒമ്പതക്കെത്തീട്ടല്ലേ അത് വരെയുള്ള കുട്ടികളെ പൊ മക്കൾ അല്ലേ
മക്കളാണ് അതാണ് ഇപ്പം മദ്രസക്ക് ആക്കിയാൽ പിന്നെ ര മദ്രസക്കുവാക്കണം മദ്രസ വിട്ട് വരുമ്പോത്തേന് പിന്നെ സ്കൂൾ പോകണ്ടേ സ്കൂൾ കഴിമ്പത്തിന് നാല് നേരം നടക്കണം
ആഹ് ആഹ് ഒരു വിധ ആവൂലേ നടന്ന് നടന്ന് നടന്ന്
നടന്ന്നടന്നോന്നൊ അതിന്റെടക്ക് വീട്ടത്തെ പണി കഴിയുമ്പോളത്തിന്
ആഹ്
അപ്പൊ നമ്മുക്ക് കല്യാണത്തിനെ അങ്ങനെ പോവട്ടാ
ആഹ് ആയിക്കോട്ടെ ഇങ്ങള് വിളിക്കണ്ട് ഞാൻ വിളിക്കുമ്പോ ഞാൻ ഇവിടന്നങ്ങ് ട് വരണ്ട് ങ്ങള് ആരൊക്കെയാണ് ക്കണെച്ചാ ഗ്രൂപ്പിൽ പറഞ്ഞയാളേണ്ടി
ആഹ് ഗ്രൂപ് പ്പിൽ പറയേണ്ടത്
ആർക്കൊക്കെ പോരുണെച്ചാല് എല്ലാരോടും ങ്ങട് പോരാൻ പറയല്ലേ
ആഹ് പറയോ എല്ലാരും വിളി ചെലപ്പം ഞങ്ങളിന്ന് വണ്ടി വിളിച്ചിട്ടന്ന് വരണ്ട് എല്ലാരും പട കുട്ടീട്ട്
നമ്മുക്കവിടെ സെലക്ട് ചെയ്യാം
ആഹ് ക്കൂട്ടന്ന
പിന്നെ ഫാൻസിം കാര്യൊക്കെ ഉണ്ട് കുട്ടികക്കുള്ളതൊക്കെ പിന്നെ വേറൊരു കടെക്കൊന്നും പോവേണ്ട അവിടെത്തന്നെ
എല്ലാ അവിടെന്ന് ന്നെ എടുക്കാലേ
ചെരുപ്പ് എല്ലാം ഉണ്ട് ഷൂവ്, ചെരുപ്പ് ഒക്കെ ഉണ്ടവിടെ
ആഹ് ആയിക്കോട്ടന്ന നമ്മക്ക വിട്ന്ന് വേടിക്കാന്ന
ആഹ് അവിട്ന്ന് പറ്റിയില്ലെങ്കി അപ്പുറത്തൊക്കെ വേറെം കടകളൊക്കെ ഇണ്ട്. ക്ഷെ ഇവിടന്ന് കുറഞ്ഞ റേറ്റിന് കിട്ടു അതാണ് നല്ല സാധനേക്കാരം
കോളിറ്റി ണ്ടാവൂല്ലേ കാണാന്
ക്ക്ള്ള സാനക്കാരം ഉം
ഉം
എന്ന ആയിക്കോട്ടെ ഞാനെ വിളിക്കട്ടന്നാ ശരി
എവിടക്ക ങ്ങള് പോണെ
അംഗവള്ളി അംഗനവാടിക്കേ മോനെ കൊണ്ടരാനേയ്
ടൈമായൊ വിളിക്കാം കട്ടാക്കാൻ പത്ത് മിനിറ്റ് ആയില്ലല്ലോ
ആയിട്ടില്ലാ ഞാൻ വിട അംഗനവാടി
ഏയ്ൻറ്റ് ആയിട്ടുള്ളൂ പത്ത്ൻറ്റ്
എന്നാ കോറച്ചൂടിയാണ്ട് ഇബടെ നിക്കട്ടെ ഞാന്
ഹ ഹ ഹി ഞാനിപ്പോ എത്തപ്പൊങ്ങള് കട്ടാക്ണെയാര്ച്ച്
ഞാന് അംഗനവാടിന്റെ എടുത്തത്താനായിക്ക്ണ് അതോണ്ടാണ് വെക്കാൻ പറഞ്ഞേ പറഞ്ഞത്
ആഹ് കൊറച്ച് മാറിന്നാളാ
ആഹ് ആയിക്കോ
രണ്ട്ന്റ്ഊടി വർത്താനൊക്കെ പറയാണ്ട് ആഹ് ആഹ് അതീ അംഗനവാടിക്ക് ഫുഡ് പിന്നെ അവിടെണ്ടാവൂല്ലേ കുട്ടിയക്ക്ള്ളക്കേ
ആഹ് ഫുഡ്ക്കെ അവിടെണ്ട് പിന്നെ ഒരു മൂന്നണി യാമ്പോൾത്തിനും ഒന്ന് ഞാൻ ഒന്നും കൊടുത്ത വെറും വെള്ളം മാത്രം കൊടുത്തയകൊള്ളൂ ഒക്കെ അവടെത്തന്നെ ണ്ടല്ലോ അംഗനവാടീ തന്നെ ഇണ്ടെ
ന്റെ മോളൊക്കെ ചെറുതായന്ന് ഉപ്പേരിയൊക്ക കൊടുത്തേക്കണ്ടേനി ഞാന്
ഏഹ് ഇതിപ്പോ അതൊന്നും വേ ഒന്നും കൊടുത്തയക്കണ്ട മ്മള് കുപ്പീല് വെള്ളം കൊടുത്തയക്കാ അത് വേഗിലിട്ട്ങ്ങാണ്ട് കൊടുക്ക ന്നിട്ട് കൊട്ത്തയച്ചാ മതി
ഏഹ് അവിട്ന്ന് ഇങ്ങനെ പറീണ് ഉപ്പേരി കൊടുത്തയക്കണട്ടോ പറേണ്ടായിരുന്നു ടോ വ് കു പാത്രത്തിലാക്കി ഉപ്പേരി കൊടുത്തയക്കണ് ണ്ട് ഇപ്പളൊന്നുഅല്ല ന്റെ മോള് പോണന്ന് ഇപ്പം എങ്ങനേച്ച് അറീല്ലട്ടോ
ആഹ് ഇപ്പൊ ഇബന് ഒന്നും കൊടുത്തയക്കണ്ടേ ആഹ് ദിവസം ഒന്നരാടം ബിരിയാണി ആയിറ്റ് ണ്ടാവും പിന്നെ മുട്ട ആഹ് ണ്ട് മുട്ട പിന്ന പൊരിച്ചിങ്ങാണ്ട് അങ്ങനെ കൊടുക്കും കറിയച്ച് കൊടുക്കും കു മുട്ട കൂട്ടാനൊക്കെ ണ്ടാക്കിയോണ്ട്
ആഹ് ബിരിയാ ണ്ടാവുന്നൊക്കെ പറഞ്ഞേട്ട്
ആഹ് ഒക്കെ ണ്ട് പാല്ണ്ട് പിന്നെ മുട്ട ണ്ടാവും ഇപ്പൊ തിന്നാനൊക്കെ ണ്ട്
ആഹ്
ആഹ് കറിയൊക്കെ ണ്ടാവും
മുത്താറിയൊക്കെ ആദ്യം കൊടുക്കല്ണ്ടാനി ഇപ്പണ്ടോ
ആഹ് ണ്ട്ണ്ട് ണ്ട്
കടല മുട്ടായി അതൊക്കെ ആദ്യം കൊടുക്കല്ണ്ടാനി
കട മുട്ടായിണ്ട് എള്ള് മുട്ടായിണ്ട് ഒക്കെ ഓരന്നെ ണ്ടാക്കിങ്ങാണ്ട് അത് കൊടുക്കാണ് പത്തണി ആവുമ്പളും പിന്നെ പോരുമ്പോ പായ സോ എന്തെലൊക്കെ ആയിട്ട് അതുണ്ടാകും
ഉപ്പ്മാവ് അവിടുന്ന്ത്തി കൊടുത്ത് ഉം കഴിപ്പിച്ചിട്ടാ പറഞ്ഞേക്കല് അതോ പോരുമ്പോ കൊണ്ടു പോരലോ
ചെലപ്പോ ഓല് ഒറങ്ങാണങ്കില് പാത്രത്തില് തിന്ന് വിടും ഒറങ്ങി എനീറ്റ്ക്കാണങ്കി അവിട്ന്നെ കൊടുത്ത് തീറ്റിച്ചിട്ടേ വിടു
ആഹ്
അങ്ങനെണ്. ആഹ് ഭയങ്കര നോട്ടൊക്കെണ് അംഗനവാടില്. ഇപ്രാവശ്യം കൂട്ടക്കായി. ഇന്റെ മോനെ ഞാന് കഴിഞ്ഞ എന്താ നവംബർലാ ചേർത്തതെ.
ആഹ്
അപ്പ അന്ന് പത്ത്, പന്ത്രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ ഒന് ഒറ്റക്കന്നെ ള്ളു. പിന്നെ വേറെ ള്ള അങ്ങനെ ര കുട്യാ ളൊള്ളൂ ഇപ്പൊ. ബാക്കിക്കെ ആൾക്ക സ്കൂള പോയി കഴിഞ്ഞപോ സ്കൂളി ചോർത്തി. പന്ത്രണ്ട് കുട്ടിളെയും ചോർത്തി.
ഇങ്ങളെ മോന്നെത്രയായി പ്പൊ
മൂന്നര.
ആഹ് അവനൊരു കൊല്ലൂടി ക്കെ ഞ്ഞ് പോകാലോ.
ആഹ്. ഒരു കൊല്ലം പോവ. ഇഞ്ഞി ഓന് ഞ്ഞി മാർച്ചൊക്കെ ഉള്ളു കുട്ട്യളൊക്കെ ആയി കിട്ട ഞ്ഞി ബാക്കിയൊക്ക ഓനും വെറോരു
ആഹ് അതൊണ്ട് ഒൽക്ക് രാജകീയമായി നിക്ക.
പാരാതിയ്നി.
ഒലില്ലെ ഒലില്ലെ പത് വന്ന് കൊണ്ട്കും. രണ്ടാളെങ്കി രണ്ടാള് മാണ്ടഓൽക്കടെ.
ആഹ്. അല്ലെങ്കി പോ ചടപ്പേയിരുന്നു. കൊറെ ആൾണ്ടാകുമ്പോ ഭയങ്കര ചടപ്പാണ്. ഇപ്പം പിന്നെ അതൊന്നുല്ല. വേറ്റുണ്ടങ്കി കൊണ്ട ആയിക്കോട്ടെ. ഒക്കെ ന്നാ ശെരി. മോനെ വക്കട്ടെ.